ഓഹ്
ഹലോ
ആഹ് സുഖല്ലേ?
ആഹ് സുഖാണ്.
ആഹ് ഫുഡൊക്കെ കഴിച്ചു കെടന്നോ?
ആഹ് കെടന്നിട്ടില്ല കടക്കാല അടുക്കാണ്.
ഉം ന്നിഎന്ത് ഫുഡി ഉണ്ടാക്കിന്ന്?
ഫുഡിന് നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടൊം.
ഏഹ് സ്പെഷ്യൽ ഫുഡുകളൊക്കെ ഉണ്ടാക്കല് ഉണ്ടാവലേ?
ഓഹ് ഒണ്ടാക്കലിണ്ട്. ബിരിയാണി മന്തി എല്ലാം വെക്കും.
ഏഹ് ങ്ങളെ അവിടെ ഏഹ് ബിരിയാണിയൊക്കെ എങ്ങനെ ദമ്മ ഇട്ടിട്ടാ വെക്കല്ലേ അതോ ചോറ് ഊറ്റിയിട്ടിട്ടാ അങ്ങനെ
ആഹ് ഞങ്ങള് ചോറ് ഊറ്റ് ഊറ്റിട്ടിട്ട് പിന്നെ മസാലൊക്കെ കൂട്ടി ചോറ് അതിലൊക്കെ ഇട് വെക്കും ഇടും.
ഏഹ് മക്കക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഞങ്ങള് തന്നെ ബീഫാണെലോ ചിക്കൻ ആണെലോക്കെ ആദ്യം കൊറച്ചേരം മസാല പരറ്റി വെക്കും.
ആഹ്
പിന്നെത് വറുത്തിട്ട് പിന്നെ മസാല ഉണ്ടാക്കിട്ട് അയി അയിലീകിടും. പിന്നെ ചെലപ്പോ ചോറ്ഊറ്റി വറ്റിച്ചും. വെള്ളത്തിൽ തന്നെ മസാലക്കെട്ട് വറ്റിച്ചും ആ അല്ലെങ്കിൽ പിന്നെ ചോറ് വേറെ വെള്ളം വെച്ച് വാർ ഊറ്റിട്ടിട്ട് ഇങ്ങനെ ദമ്മിട്ടിട്ട് അങ്ങനെയും വെക്കും.
ആഹ് ഞങ്ങള് ആങ്ങനന്നേ അങ്ങനെ വെക്കും പിന്നെ
ഏഹ്. ഏഹ് ചോറ് അല്ലെങ്കിൽ ശപ്പറേറ്റ് ആയിട്ട് നെയ്ച്ചോറ് അങ്ങനെ വേറെ വേറെ ആക്കിട്ട് വെക്കും.
ആഹ് അതാവുമ്പം ഗ്യാസ് ന്റെ പ്രശ്നമ ഒന്നും ഉണ്ടാവില്ലോ തളുപ്പിച്ച് ഊറ്റിയൽ ആഹ്. ഞമ്മക്ക് വയറിന് ഭയങ്കര വേ ഉം ഭയങ്കര അസ്വസ്ഥതയു കാരിക്കും.
മന്തിയൊക്കെ ഉണ്ടാക്കലുണ്ടോ വീട്ടില് അതോ പുറത്തൊന്നന്ന് വാങ്ങല?
ആഹ് മന്തി വീട്ടിലിണ്ടാക്കാറുണ്ട് പൊറത്തുന്ന് സിറ്റുവേഷന് അനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ചു അങ്ങനെയൊക്കെ കൊണ്ടോവും ഉം പൊ റ ത്ത് ന്ന് വരുത്തും പക്ഷെ അധികം നമ്മളെവീ ഇത് ഉണ്ടാക്ക്ന്ന് യാണ്.
ഉം എല്ലാ ഫുഡുകൾ ഉണ്ടാക്കാനൊക്കെ അറിയോ?
ആഹ് ഉണ്ടാക്കാനറിയാം എല്ലാം ഇണ്ടാക്കും.
ഏഹ്
ഒക്കെ പിന്നെ ട്രൈ ചെയ്ത് നോക്കും ചെലപ്പം റെഡി ആവലുണ്ട് ഏത് ആഹ് ഏതും റെഡി ആവല്ണ്ട്.
ആ ഞാനും അങ്ങനെ തന്നെ എല്ലാം നോക്കും ചിലപ്പോ എന്തെങ്കിലും കുറവുകളൊ ണ്ടാവും എന്നാലും മക്കൾക്ക് ഒക്കെ അങ്ങനെ കൊടുക്കും ഏ ആഉ ഷാ റാവും ആഏ രാവിലും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എന്താ ഉണ്ടാക്കല്
ഏ എല്ലാ ഉണ്ടാക്കും ഇഡലി ഉണ്ടാക്കും വെള്ളപ്പണ്ടാക്കും പത്തിരി ദോശ ഓട്ടട
ആ ഏത് കടി ഉണ്ടാക്കാനോ ഇഷ്ടം
ഏഹ ദോശയാണ് അധികം ഇണ്ടാവാറ്
ഉണ്ടാവാറ് ല്ലേ കറിയൊക്കെ അപ്പളക്കെപപ്പളെ വെക്കും ആയികാരം ല്ലേ
ആഹ അപ്പപ്പ ആ അതൊക്കെക്കയപ്പോ വവെക്കും
ഉ ഇവിടെഅങ്ങന പി ന്നെയണ്ട് എല്ലാ ഫുഡുകളും ഉണ്ടാക്കും ഒരു ദിവസം ചപ്പാത്തി ആണെങ്കിൽ ഒരു ദിവസം നൂൽപുട്ട് ട്ട് അപ്പം അങ്ങനതന്നെയാണ് മക്കള് ക്ക് ഏറ്റവും ഇഷ്ടം അപ്പാണ് അപ്പൊ കാര്യമായിട്ട് ഇ ടക്ക അ പ്പ ഉണ്ടാക്കല്
ആഹ മ
പത്ത് ആ് പത്തിരി യോ ക്കെ എപ്പഴേകിലൊക്കെ എ ഉണ്ട ല്ല സ്പെഷ്യൽ വിരുന്നേരക്കെ ഉണ്ടെങ്കിലോ അങ്ങനെയക്കെ ഉണ്ടാക്കള്ളൂ ആഹ പത്തി രി ഒരുപാട് പണി തോന്നും അപ്പൊ പിന്നെ എപ്പളൊന്നുംണ്ടാക്കി
ആ അതെ ഒരാള് ആ ഒരാൾ തന്നെ
ഉ ആവുമ്പ ആഹ് പിന്നെ മക്കൾക്കൊക്കെ ഏ് മദ്രസൊക്കെ പോവണ്ട രാവിലെ ആയി കിട്ടൂല
അതെ മദസ് ഞാന ങ്ങനെ തന്നെ മദസ്ക്ക് പോണക്കെ ചെറിയത് ഇതാക്കിയാ ണ്ട് അവർക്ക് വേഗം കൊടുകും എല്ലാം കൂടി കാത്തിരിക്കുമ്പോത്തെ അവര്പ്പോ നേരം വൈകുവല്ല പിന്നെ മദ്രസോയുടെ വെല്ലടിക്കോ അപ്പ
ഉ ചെരിിയുമ്പളൊക്കെ ചായയൊക്കെ കുടി കുന്ന ആൾക്കാരല്ലേ
ആഹ ചായ കു ടിക്കും ഉ ചായ പൊതുവില എല്ലാവർന്ന് നിർത്തവാണല്ലേ ചായൊക്കെ
ആഹ ചായ എല്ലാരും നിർത്തുകയാണ് ഇപ്പൊ ചായ പറ്റൂല പഞ്ചസാര ഷുഗറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോ ഒരു എല്ലാവാരും ഒരു വിതക്കെ നിർത്തിക്കണുഇപ്പൊ ചായോടിയൊക്കെ നിർത്തിക്കണു ഇപ്പോ എന്നാല ഇവിടെ മക്കൾക്ക നാല് മണിയാ യി കഴിഞ്ഞൽഉ ച്ചിരഞ്ഞ ചായ എന്തെിലൊക്കെ ഒരു കടിയും വേണം
ആ ചായ ആയിട്ടില്ല ചോയിക്കും ഇവിടെ അങ്ങനെ തന്നെ ചായ വേണം
ഇവിടെ അധികം ബേക്കറി എന്തെങ്കലും കൊണ്ടുവരും അല്ലചെ ങ്കി വല്ല എണ്ണക്കടി എന്തേങ്കലും പഴംപൊരിയോ പൊക്കവടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ഇഷ്ടം അവർ ക്ക് ബേക്കറി എ ന്ത്യയിലും ആണ് അപ്പൊ അത എന്തെങ്കിലും കൊടെ തോന്നാല് എന്തെങ്കിലു ഒക്കെ വാങ്ങും നാ ല് മണിക്ക്
പുറത്തുള്ള ഭക്ഷണം കഴിക്കോ ഇഷ്ടുണ്ടാവോ മക്കൾക്ക നിങ്ങളൊക്കെ കഴിക്കോ
ഇഷ്ടം തന്നെയാണ് പക്ഷെ പുറത്തു നിന്നും അങ്ങനെ മേടിക്കലില്ല
ആഹ
ഞങ്ങൾ ഇവിടെ അധികം വീട്ടില്ണ്ടാക്കലന്നേനെ എപ്പളെ ഒക്കെ ഒരുപാട് കൂടുമ്പോളോക്കെ ഉള്ളൂ എന്തേൽ വല്ല മന്തി റൈസോ അങ്ങനെ ങ്കിലൊക്കെ വേടിക്കുള്ളു അല്ലെങ്കില് മന്തി വീട്ടില്ണ്ടാക്കും മന്തി റൈസ് പൊറത്തിന്ന് വാങ്ങുക്കെണെങ്കിൽ ങ്കില് ഞങ്ങള് ഇവിടുന്ന് ചിക്കൻ മേടിച്ച് പൊരിക്കലാണ് അ പൈക്കുള്ള സോസും കാര്യങ്ങളൊക്കെ ആ് അവിടുന്ന് കിട്ടും ആ എന്നെ കുട്ടിക കുട്ടികൾക്ക് ഇഷ്ട പുൊറത്തുന്ന് വേടിച്ചിണ് അത് അതില് രസംണ്ടാവന്ന് പറഞ്ഞിട്ട് പക്ഷെ അങ്ങനെ മേടിക്കണം എപ്പോളെങ്കിലൊ ക്കെ പൊറോ അങ്ങനെ എന്തെങ്കിലുക്കെ വേടിക്കുള്ളൂ
ആഹ അതിലെല്ലാ ഓലെല്ലാം കൂട്ടും നമ്മളാവുമ്പോ അതൊന്നും കൂട്ടില്ല
ആഹ് നമ്മളാവബ ഇള്ളത് നമ്മെ വീട്ടിൽ വെച്ചി
എ സൺസ പറയുന്ന ഒരു കണ ഒരു കണക്കിന് കേടാണ് സൺസ കവർ ഓയിൽ
ആ സാൻഫ്ലവർ ഓയിൽ കേടെന്നെണ് ആ അതെന്നെയാണ് എണ്ണയും പമേഴുക്കും പൊതുവേക്ക പറ്റണില്ല ഫുഡിലോന്നും അങ്ങനെ അധികം ഇപ്പ മീനാണോ പപ്പടം വറുത്ത്‌ കഴിക്കണം വറ്റിച്ചാ അത്ര തന്നെ കേട്ണ്ടാവൂല ശരീരത്തിന് പശേ വ വറ്റിച്ചത് ആർക്കും പറ്റൂല മക്കക്കൊന്നും ആ പിന്നെ ടെ ആ ഒക്കെ വറുത്തട്ടന്നെല്ലേ കഴിക്കണ്ടപ്പോ അല്ലെങ്കി ഒരാൾക്ക് പറ്റിയ ഒരാൾക്ക് പറ്റൂല അങ്ങനെക്കെ ആയിട്ടാണ് അവിടെ പോണ് ഏ നിങ്ങള എങ്ങനെ യ പൊടിയൊക്കെ മമില്ലില് പൊടിക്കലാണ് പത്തിരിക്കെ ഇണ്ടാക്കണതോ റേഷൻ കടയിന്ന കിട്ടണ്ണ്ടതോ
അല്ല ഞ പത്തിരിക്കൊക്കെ പൊടിപ്പിക്കും രശ കടേന്നു അരി അ ദസഞ്ഞ പിന്നെ കടയിൽന്ന് വാങ്ങാ വാങ്ങാറുണ്ട് റേഷൻ കാടെന്നു തെന്നെ കുറച്ചല്ലേ കിട്ടുള്ളൂ
ഏഹ്. ഇവിടെയും അങ്ങനെ തന്നെയല്ലേ ചെപ്പം റേഷൻ കടയിന്ന് കിട്ടിയത്ക്ക് പൊടിപ്പിക്കാനൊക്കെ ഉണ്ടാവും ഫുഡിനൊക്കെ അല്ലെ പിന്നെ അരി ചോറായിട്ട് രണ്ടു നേരം ഫുഡ്ണ്ടാക്കൊ അതെ ഒരു നേരണ്ടാക്കുള്ളൂ
ഒരു നേരന്ന ഉണ്ടാക്കാ ആ ഒരു നേരം ഉണ്ടാക്കു വെയ് മേഗിണ്ടാക്കാറാണ് ചെയ്ത് എന്നാ പിന്നെ ചോറൊക്കെ ചോ ചോറൊക്കെ ലാ. വൈകിയേ വെക്കുള്ളൂ ന്നാ ലാസ്റ്റ് വെക്കുള്ളൂ
ഇപ്പൊ ഫുഡ് ഒരു വിധല്ല വീട്ടിലൊക്കെ അങ്ങനെ തന്നെ ഒറ്റ നേരംള്ളു ഫുഡ് ഉണ്ടാക്കാ മ റ്റേത് പണ്ട് രണ്ട് നേരം ഉണ്ടാക്കിണോല്ലോ രാവിലെ വൈന്നേരം ഉണ്ടാക്കിന്ന് ഉം. ആഹ സമയുല്ല പിന്നെ ഈ വൈന്നേരം വല്ല ചപ്പാത്തിയോ അപ്പോ അങ്ങനെ എന്തേലു ക്കണോ ഒരുവിത ആൾക്കാരൊക്കെ ഇപ്പൊ ഈ റൈസക്കെ ഒഴിവാക്കലൊടങ്ങിക്കണു
ആ അതെ ഞങ്ങളെ വീട്ടില് ഇവിടെ ബാപ്പ ഇപ്പക്കൊക്കെ ചപ്പാത്തിയാണ് ഷുഗറുണ്ട്
ആഹ് ശുകരല്ലട്ട ആഹ ചപ്പാത്തി പ്പൊ ഉച്ചക്കത്ത് നേരത്തെ ഭക്ഷണള്ളൂ
ആ അരി ഭക്ഷണം അരി ഭക്ഷണം വയറിനധികം നല്ലല്ലേ
പറ്റൂല ആ ഷുഗറും പല പ്രശ്നങ്ങള ഉണ്ടാക്കും ചപ്പാത്തിയാണ് വൈന്നേരം
ചപ്പാത്തി പിന്നെ അതേപോലെന്നെ
പുട്ടോ അയിക്കന്തേലും ഗോതമ്പത്തിന്റെ പുട്ടോ ഏ ഗോതമ്പ കൊണ്ട് ചോറൊക്കെ വെക്കും.
ഓട്സ് ഓട്സ് അതൊക്കെ കഴിക്കുതലാണ് അധികം
ഗോതമ്പ് ചോർ നല്ലതാണ്.
ആഹ് അത് നല്ലതാണ് അവത് എല്ലാവരന്നും കഴിക്കൂല മക്കൾക്കൊന്നും പറ്റില്ല.
ക്കുല അവിടെ ഇവിടെ ഉണ്ടാക്കലുണ്ട് ഇടക്കൊക്കെ ഉണ്ടാക്കലണ്ട് ഞങ്ങള് രാത്രി വേവിച്ച് വെക്കലാണ്. രാ രാത്രി വേവിച്ച് വെച്ച് കഴിഞ്ഞാല് പിന്നെ ത തലേസം തൂമിച്ചിട്ട് തേങ്ങ ചിരകിയിടലാണ്.
ആഹ് അയ്ശരി അതൊ
മക്കക്കും മക്കൾക്കൊന്നും വല്ലാണ്ട് പറ്റൂല എന്നാലും എട ക്കൊക്കെ ഞങ്ങൾ അങ്ങനിം ഇണ്ടാക്കും.
ആഹ് അത് എന്തെങ്കിലൊക്കെ ഞാൻ നാട്ടി എന്തെങ്കിലക്കെ കഴിച്ചാൽ മതിയല്ലേ, അത് വിചാരിച്ച് ഞങ്ങളും ഞങ്ങൾ പറയും രാത്രി ഭക്ഷണം തന്നെ കഴി കണ്ടല്ലോ അങ്ങനെയൊക്കെ കഴിക്കറാ പറയാ.
ആഹ്. അയിന് പക്ഷെ നമ്മക്ക് ഇനിക്കൊക്കെ ഈ ചോറ് തിന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്തോന്ന് ഇന്നാത്തെ പോലെയും വേറ കടി ഉണ്ടെങ്കിലോ അങ്ങനത്തെ ഒന്നും പറ്റൂല, ചോറ് കൊറച്ചേലും കഴിക്കണം. അതാണ് ഇഷ്ടം വയറ് നിറഞ്ഞു തോന്നണെങ്കിൽ അങ്ങനെ വേണം. അഹ് ശീലായി ആഹ്
' 'പാടായിരിക്കും, എല്ലാർക്കും ഓരോ അസുഖ അസുഖങ്ങളാണ് ഈ ഭക്ഷണം കഴിക്കുന്നതോണ്ട്.
അയന്നെണ് ഓരോ പ്രശ്നങ്ങളും ഷുഗറും പ്രശ്ന പ്രഷറും, കൊളസ്ട്രോളുന്ന് പറഞ്ഞ മാതിരി ഇറച്ചിയായി കഴിക്കാൻ പറ്റൂല. എണ്ണക്കടികൾ പറ്റൂല, ആഹ് വൈറ്റ് കൂടും പിന്നെ പപ്പടം ഉം അച് ചാറ്, ഉണക്കമീന് അങ്ങനത്തെ ഒന്നും പ ഇതൊന്നും ഇല്ലാതെ തിന്നാനും കഴിയില്ല.
അതെ അതന്നെ ഓണത്തിന് തിന്ന ശേഷം പ്രഷറ് അതേപോലെ തന്നെ ആഹ് പൊരി തിന്നാൽ കൊളസ്ട്രോള്. എല്ലത്തിനും അതിന്റേതായ കേടുകളുണ്ട്.
ആഹ് അതന്നെണ് മക്കൾക്കൊന്നും പറഞ്ഞാലും മനസ്സിലാവൂല ഇത് പറ്റൂലന്ന് പറഞ്ഞാലും മനസ്സിലാവൂല, അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട തന്നെ വേണെങ്കിലും
വാശിയായിക്കും.
ആഹ് വാശിയായിരിക്കും ഓൽക്ക് എർ എർച്ചിയോ മീനോ കോഴിയൊന്നും ഇല്ലാതൊന്നും പ്പോ എറങ്ങൂലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിലും വാണ്ട പച്ചക്ക ഏയ് പച്ചക്കറി ഒന്നും പറ്റൂലല്ലോ. പച്ചക്കറി എലക്കറി ഒന്നും കൂട്ടൂല, ആഹ്
കാ
കറി തീരെ പറ ആഹ് ആയിത്ത കഷ്ണം തന്നെ പാഞ്ഞ് കറി പാർന്നാല് തെളി പാരന്നല്ലാതെ അയിലെ കഷ്ണങ്ങളൊന്നും മക്കള് കഴിക്കൂല, ഏഹ്
അങ്ങനെതന്നെ ഇവടിം ഉം പച്ചക്കറിക്ക് പച്ചക്കറിയാണ് നല്ലത്.
ആഹ് പച്ചക്കറിയാണ് നല്ലത് ആഹ് പറഞ്ഞ് മനസ്സിലാവൂല ഓല് ഓരോ കഴി പച്ചക്കറി കഴിക്കൂല ഇവിടെ മക്കള് അഹ് ഇവിടെ മക്കള് ആഹ് മക്കള് വല്ല പയറ്, കൂർക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി കഴ്പ്പ കഴ്പ്പന്നും തീരെ പറ്റൂല.
ആഹ് നിങ്ങള് പിന്നെ കൃഷി എന്തെങ്കിലും നടാറുണ്ടോ പയറ്.
ആഹ് ആഹ് ഫുഡിന്റെ കാര്യന്തൊക്കെ എന്തേലുക്കെ ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചാള്ളൊക്കെ ഞങ്ങൾ നടാലുണ്ട്. അങ്ങനെക്കേണ്. ആഹ് കേടില്ല നമ്മുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ചാലോ.
പച്ച ആഹ് നമുക്ക് പച്ച തന്നെ കഴിക്കാലോ അങ്ങനെ വേണെങ്കിൽ
ഉം ഉം ന്നാ അയ്ക്കാട്ടെ ന്നാ ഞാഞ്ഞ് ശരിയ ഓക്കെന്ന് ഓക്കെ.